ന്തെക്കെണ്ട് വിശേ ഹലോ കേൾക്ണില്ലേ ഹലൊ
ആ കേക്ക്ണ്ട് കേക്ക്
ആ കേൾക്ണ്ട് ആ എന്തെക്കെണ്ട് വിശേഷങ്ങളടി സുഖാണ് കൊഴപ്പന്നുല്ല ഉം ബടെക്കെ നല്ല മഴങ്ങനെ
ആ ഇന്ന് ഭയങ്കര മഴാണ് എന്തോരുതണുപ്പ് ല്ലേ
ആ ഇന്ന് നല്ല മഴയെണ് ഇന്നലിം ഇന്നലിം മിഞാന്നൊക്കെ നല്ല വെയിലേര്ന്നു ഇന്ന് നല്ല മഴ പെയ്യ്ണ്ട്
ഇന്ന് നല്ല മഴയേണ് നല്ല തണുപ്പ് നേരംവെളുത്തപ്പളെ മ ഇന്നഅയ്ൻ വെളിച്ചം വെച്ചിട്ടെന്നല്ലല്ലോ അങ്ങാ പെയ്യന്നെ പെയ്യന്നെ പെയ്നെ
പിന്നെ ഇങ്ങട്ടെന്തക്കെ ചായകുടിച്ചോ ആ ഇബടെ നല്ലമഴേണ് ഇന്ന് ഇന്ന് തോർന്നിട്ടന്നെല്ല മഴങ്ങനെ പെയ്
ആ ചാടിക്കെകഴിഞ്ഞു ഞങ്ങള് അയ്‌ന്
ആ അതന്നെ ഇപ്പ
പിന്നേ
കാലായത്
എന്ത് ഇതെന്താ ഇങ്ങനെ മുറിഞ്ഞഞ് മുറിഞ്ഞ് കേെക്കണ ഒന്ന് റേഞ്ചിലോടത്തനിന്ന ആഹ അത അതന്നെ ഇപ്പടാ മഴക്കാലംയത് ഞാന ഇങ്ങനെ കരുതിന്നു ഇങ്ങനെെങ്ക ആപ്പൊ കേക്കണ്ട് എന്താ ചെയ്യാന്ന് ആ ആ അവിടെ റേഞ്ച് ഇണ്ട് കേൾക്കണ്ട്
ആ ഇന്നലെ പെരും വെയില ല്ലോ മഴ നേരത്തെ തുടങ്ങിയന്ന് മാത്രം
ആ അതന്നെ ഞാനേ വിചാച്ചാ ഇതുവരെ ണ്ടായില്ലായിട്ട് വെള്ളം തന്നെ ഉണ്ടായിരുന്നില്ല വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഇനിയിപ്പോ മഴയും കൂടെ ഇല്ലാതിരുന്ന ഇനിപ്പോ എന്താ ചെയ്യാ വിചാരി ഞാനോട് പറഞ്ഞിരുന്നില്ലേ ഇാളൊക്കെ ഞാന് ല ലൈൻത്തെ പൈപ്പ് ഉണ്ടാവുക കൊണ്ട് വെള്ളം എടുക്കാന്നില്ലേ
ആ ആ ആ ആ വെള്ളത്തിന് ബുദ്ധിമുട്ടായ ഭയങ്കര ഗതിട എന്തിനും വണ്ട വെള്ളം വെള്ളം ഇല്ലാഞ്ഞ ഭയങ്കര ഗതിടല്ലേ വേറെ ഏത് ഇല്ലാത്ത പോലല്ലല്ലോ
ആ
അതന്നെ കറണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ഇത് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും
അതെ കുട്ടികളൊക്കെ എവിടെ
കുട്ടി വലുത് മദ്രസക്ക് പോയി ചെറുതു ഇണ്ട അവിടെ വലുത മൂന്നിലാണേ അപ്പൊ വലുത മദ്രസ്ക്കോയി ചെറുതണ്ട്ടാ ചെറുത രണ്ട വയസായിട്ട് ഉള്ളാക്കുന്നത് അവിടെണ്ട് കളിക്കണ്ട്
ആഹ ഇന്ന ആഹ
ആഹ ശരി ഇവരും തന്നെ ആ ചായ ചായ കുടിച്ചന്ന ഇപ്പൊ നല്ല പൂളക്കിഴങ്ങും മത്തിക്കറിയാണ് മത്തിക്കറി ഞാൻ രാവിലെ വെച്ചിരുന്നു അപ്പപ്പൊ കൊറച്ച് പൂളുണ്ടായിരുന്നുടെ അത് മുറ്റങ്ങാണ്ടന്ന് വേവിച്ചു എന്നാ പിന്നെ ഈ മഴയത്തി ഇങ്ങനെ മത്തി കഴിക്കാൻ രസണ്ട്
അവ കേട്ടിട്ടിട്ടല്ലാം പൂതിയണ്ട് കഴിച്ച ഇന്നൊക്കെ അയ്ൻ പറ്റിയ ദിവസംണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ചൂടോർക്കുള്ള സാധനം ഇങ്ങനെ തിന്നാൻ പറ്റിയ ദിവസാ
പറ്റിയത മഴ ഉണ്ടെങ്കിൽ നമുക്ക് ന്തെലൊക്കെ തിന്നാൻ പൂതിയാവുമ്മം മഴക്കാലത്തിന് അങ്ങനെണ്ട്ന്നണ്ടോ ആഹ ചുടാ ആഹ ചൂടോടുക്കന്നെ എന്തേലും അങ്ങ തിന്നു ഞാന് ചിലപ്പോൊക്കെ എന്തെങ്കിലും വല നെയ്യപ്പോ ഉണ്ണിയപ്പോ ഒന്നും ഇല്ലെങ്കിൽ ലേശം അരി വെള്ളത്തിലിട്ട് കുക്കറിൽ ഉണ്ടാക്കൂല നമ്മടെ കലത്തപ്പം
ആ കലത്തപ്പം ആ
അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അതൊക്ക ഇഷ്ടമാണ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാ- നമ്മടെ ഇപ്പോത്തെ ഫുഡ്ണ്ടല്ലോ നമ്മളെ കേക്ക് അങ്ങനത്തെ ഒന്നും എനിക്കറിയല്ലട്ടാ ഉണ്ടാക്കാന് നിക്കാറല്ലോട്ടോ ഉണ്ടാക്കാന് അങ്ങനത്തെ ഞാൻ ഉണ്ടാക്കലൊന്നും അറി ഇക്ക അറിയില്ല ഒന്നാമത്തെ നമുക്ക് നോക്കാം
ആ നാടൻ പണ്ടക്കൊണ്ടേ ഉള്ള ടൈപ്പ്
ആ അതൊക്കെ എനിക്കിഷ്ടം ഉണ്ടാക്കാൻ ഇഷ്ടം തിന്നാനും ഇഷ്ടം അതാണ്
ആ ആ അ
ഞാൻ ഉണ്ടാക്കാറില്ല തിന്നാനും വലിയ താല്പര്യമില്ല നമ്മള് എപ്പളെങ്കിലും വേണം തോന്നുമ്പോ ചിലപ്പോ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങും നമ്മ ഇപ്പൊ ഈ മന്തിാ ണ്ട അങ്ങനെ കഴിക്കുന്നല്ല സാധാ മന്തി ബിരിയണിനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ
ആ അങ്ങനെ
ഇന്നന്ത അനക്ക് ചായക്ക് ചായ-
ഇവിടെ ചായക്ക് ഇപ്പോ ഇന്ന് മക്കൾക്ക് ബിസ്ക്കറ്റ് ആയിരുന്നു രാവിലത്ത അപ്പണ്ടായിരുന്നു അപ്പ പിന്നെ അതിന് പുറമെ കുറഞ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തിക്ക അപ്പം ചുട്ട് രാവിലെ കുറേ ബാക്കിണ്ടായിരുന്നു പിന്നെ മക്കള് നാല് കുട്ട്യാളുണ്ട് മൂത്ത- ച്ചിടെ രണ്ട് മക്കളുംഉണ്ടായിരുന്നു രണ്ടു കുട്ടികൾ ആപ്പ അങ്ങനെ ഒപ്പം ഇരുന്ന് അങ്ങനെങ്ങ് തിന്നു ഇതെന്ത് മഴല്ലോ അപ്പൊ പിന്നെ കളിച്ചാ പോണം അങ്ങന് കളിച്ചാൻ പോകുമ്പോഴാണ് അവർക്ക് തിന്നാനും നേരം ഇല്ലാത്തത് ഒന്നിനും നേരം ഇല്ലാത്തത് മഴ ആയപ്പോ കളിച്ചാനും പോ ഉള്ളത് മുഴുവൻ ഇനിണ്ടോ ഇനിണ്ടോ ചോദിച്ച് കുത്തിരിക്കേ- കാരം
ആ ഞാനും തന്നെ അങ്ങനെ തന്നെ കാ രാവിലെ കടി ഉണ്ടാക്കുമ്പോ കുറച്ചധികം ഉണ്ടാക്കും ഇവര് സ്കൂളിട്ട് വന്നാലേ ഇവർക്ക് നല്ല വിശപ്പ് കാണ്ടക്കാര വരാ അപ്പൊ ഇനിപ്പഞാൻ ആ മാക്കൊന്നും മാറൂല അപ്പ ഞൻ രാവിലെ എന്നും കടി ഉണ്ടാക്കുമ്പോ അധികം ഉണ്ടാക്കും വൈകുന്നേരം വന്നാ ഓല് അതാണ് തിന്ന ഇന്നിട്ട് പിന്നെ ചിലപ്പോ കളിക്കാനൊക്കെ പോയി വന്നിട്ടാണ് പിന്നെ വേറെ എന്തെങ്കിലൊക്കെ പഴം പൊരി ഉണ്ടാക്കിക്കണേ മദ്രസ പോകേണ് മുൻപേ രണ്ടെണ്ണം കൈയിൽ പിടിച്ച് പോവ്വാ ചെയ്യ അല്ലാതെ ഓല്ക്ക് അതിനോട് വല്യ താല്പര്യം ഇല്ലട്ടോ അല്ലാതെ തിന്നാൻ ഒന്നും ഇല്ലെങ്കി ചോറ് കഴിക്കും ഓല ആദ്യം ഒരു കഥ വിഷമം മാറിയിട്ട് ഓല് പറയും പിന്നെ ഞങ്ങള് കുട്ടോള് തിന്നോട്ടെ എന്ന് പറയും അങ്ങനെ പിന്നെ ഇജ് വീട്ടുക്ക് പോയിരുന്നില്ലേ
ഹലോ
ആ എന്തൊക്കെ ചെയ്യണ്പ്പോ
ആ എന്ത് ഇടക്കൊന്നിങ്ങനെ കുട്ടികളടി വല്യ ആള് നാല് ആ വല്യ ആള് നാലില് ആ രണ്ടാമത്തെ ആള് പഠിക്കോണ്ണ്ട്
എന്തിന്
അംഗനവാടിക്കെ
അംഗൻവാടിക്ക് ആ അംഗൻവാടിക്ക് അല്ലെ ആ ഇന്നലപ്പോ പോളിയല്ലായിരുന്നോ
അ പോളിയോ കൊടുത്ത്
ആ ആ ഞാൻ ഇന്നലെ കൊടുത്തിട്ടില്ല ഇന്നലെ ഭയങ്കര പനി എന്തൊക്കെയൊ ആയിരുന്നു ഓൾക്ക് അപ്പൊ ഇന്നിപ്പ ഇവിടെ വീട്ടിൽ വന്ന് കൊടുത്തു വീട്ടക്ക് വന്നീന് ഓല് ആശ വർക്കർ അങ്ങനെ വീട്ട് വന്നങ്ങാണ്ട് കൊടുത്തു
ആ അന്റെ കുട്ടി അംഗലവാടിക്ക് പോക്ണ്ടോ
ഇല്ല ഇല്ല ഇ രണ്ട് വയസായിട്ടുള്ളൂ
ആ എന്താ ആയിട്ടില്ലല്ലോ അല്ലെ
പിന്നെല്ല മറ്റേന് മതസ്കൂൾക്ക് എല്ല മദ്രസ് കഴിക്കണ നല്ലാണ്
ആഹ അത് ശരി പിന്നെ പിന്നെന്താ ഉച്ചക്ക തരുന്നുന്ന് പോുമ്പോ ഷാന് തരുന്നുണ്ടാക്കി
ഇന്ന് വെച്ചക്ക് മീ മീൻ വന്നിട്ടില്ലേന നക്ക മുട്ട പരിച്ചിക്ക കൂട്ട കട്ടാന് പിന്നെ ചക്കക്കൂരും മുരിങ്ങിയും തേങ്ങച്ച വെച്ച കണ്ടുള്ള കറി
ആഹ അതഴതറല്ലേ ആ കറി
അത ഒരുധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ് പി ചെറുതിിനെ ഭയങ്കര ഇഷ്ട വങ്ങ അതുപോലങ്ങങ്ങെ വരത്തന്ന്
മുരിങ്ങിയയും പരിപ്പൂുമലയും മുരിങ്ങിയ ചക്കോരി ഒക്കെ വെക്കും തേങ്ങ അച്ചട്ട് വെച്ച ഞൻ മത്തിടന്ന് പറ്റി മത്തി വാങ്ങിട്ട് പറ്റിക്കും മത്തി കിട്ടണെങ്ക അധം മത്തി വാങ്ങി പറ്റിക്കും അപ്പയിക്ക മ ഗ്രേവി കുട്ടങ്ങാണ്ട് മുരിങ്ങ കറിയും കൂടിന്ന നല്ല രസമാണ് കല്ല ഇഷ്ടണത് അങ്ങനെയുള്ളൊക്കെ അ നമ്മള് ഈ വാട്ടാതെ തെല്ലാതും കൂടെ ഉള്ളിമ് തക്കാളിമ് പച്ചമുളകും നമ്മളെെ വെള് ഇഞ്ചൊക്കെ പടൽിട്ട ഇങ്ങാണ്ട് മിക്സ് ആ ഇങ്ങാണ്ട് ഉണ്ടല ഉണ്ടാക്കണ് അവസാനം വിളിച്ച അങ്ങനെ ണ്ടാകും അത് വഴക്കാ മുളകൊക്കെ ഇട്ടിങ്ങ അത് നല്ല രസാ ണ് മറ്റേക്ക് ങ്ങനെ ആക്കിങ്ങാണ്ട് പറ്റ ചീനേക്കാളും ഇഷ്ടതാ
ആ ആ ആ
പഴമള്ള രുചിണ്ട് തോന്നൂക്ക് ക്ക് ഈ പഴമ താല്പര്യം അപ്പൊ ഞാന അങ്ങനെ ണ്ടാക്കും
ആ ആ ആ
ഏ ഇതുവരെ ചക്ക ണ്ടായിരുന്നു ട്ടോ അവിടെ ചക്ക ണ്ടോ അനക്ക് ചക്ക ണ്ടോ അവടെ
ഞങ്ങളെ തൊടുലില്ല പക്ഷെ അവിടുന്ന് ഇവിടുന്ന കായിട്ട കിട്ടലുണ്ട് അയലോക്കെ എത്തുന്നു ന്റെ പേ രിന്നോ ന്റെ വരിൽ അറഞ്ഞാല് ന്റെ വരിൽ അ്മ ചക്കണ്ടായിട്ടൊന്നല്ല മൂത്താപ്പാടന്നോ അവടന്നെവടന്നെ ക്കെ കിട്ടുമ്പോ മ്മ ങ്ങട്ട് കുട്ടിആൾണ്ടായോണ്ടേ ഇവിടെ എത്ര കിട്ടിയാലും കാര്യങ്ങളായിറ്റങ്ങക്ക് പൈറ്റതൊക്കെ അപ്പൊ മ്മ അവിടുന്ന് കിട്ടിയാലും കൊ ന്നലെ മൂത്തച്ചി ന്റോ അടെ
ഹലോ ഹലോ സൗണ്ടല്ല മ കേൾക്കണില്ലേ
ഓലൊക്കെ കൊടുഞ്ഞല്ലെത് യാണോ മഴയ്തിട്ട് മഴയ്തിട് കുട്ടിആളില്ലോടത് ചക്കക്കെ നല്ല കാ ചെലവാകേരം
ആഹ് ഞാൻ ചക്കതു വരെ ക്ക് ചക്കണ്ടയ്ക്കുണു അപ്പൊ ഞാൻരധികം ചക്കണ്ട് ചക്ക പൊരി ണ്ടാക്കും ചക്ക പഴുത്തതണ്ട് അടണ്ടാക്കും ചക്ക പായസം ണ്ടാക്കി അങ്ങനെ ഓരോ ഓരോ സാനങ്ങള് ഇങ്ങനെ ണ്ടാക്
ആ
ആഹ് അല്ലാതെ ഉനസ ഉണ്ടാക്കി പിന്നെ ച നമ്മള് ച ആ ച പഴുത്ത ചക്ക ഉണ്ടേ പഴ പമ്പൊരി ഉണ്ടാക്കുമ്പോലെ ണ്ടാക്കിയക്കൊണ്ടി അത് രസംണ്ട് അത് ഞാൻ യൂട്യൂബില് കണ്ടതട്ടോ അങ്ങനെ പ ഞാ ഇതുവരെ ഉണ്ടാക്കിട്ടന്നുള്ള പ്പനാനോന്ന് ണ്ടാക്കി ഓക്കി അപ്പ അല്ല രസ
ആ ആഹ് ചക്കൻന്റെ ചോള രണ്ടായി മുറിച്ചണ്ടില്ലേ നീളത്തില്
ആഹ് ചക്കട ചോള ചച്ചോള മാത്രം പഴം പൊരിച്ചും പോലെ അത് അ അത്ങ്ങനെ മുക്കിങ്ങാണ്ടും മാവിലും മുക്കിങ്ങാണ്ട പൊരിച്ചാമതി ഷൈപ്പ് ഒന്നും ഉണ്ടാവൂല്ല പക്ഷെ തിന്നുംപമ്മള ഇത്തപ്പഴം പോരിച്ച പോലെ
ആഹ മധുര ഉള്ളിൽ നിന്ന് മധുരമതൊെ ആ ആ ആ കിട്ടീട്ട് വണഞാക്ക് ആരാന്റെ ആ ആ ആരാന്റോ ആ ഇപ്രാവശ്യം കൊറേ ചക്കേം മായി കട്ടിന് ആ മുഹറം മ്പത്തിന്റെ ലീവില്ലാരുന്നോ അന്നും
ആ ആ ഇനിക്ക് പോവാൻ പറ്റില്ല ഇങ്കപ്പോക്കിന് പെര പോയിട്ടില്ല ഞാൻ അടുത്താഴ്ച പോണം വിചാരിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച ഇഞ്ഞിപ്പം ഒരു ദിവസം ആ ഞാൻ പറഞ്ഞണ്ട് മേലെ ഇത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല
ആ ആ ആ ആ ആ അതല്ല അപ്പൊ അടുത്താഴ്ച എന്ത് ലീവാങ്ങ്ക്ക് കിട്ട
ലീവ് ഒന്നുമില്ലടി ഞാന് ഇന്ന് പോയിങ്ങണ്ട് പോയി രണ്ട് മൂന്ന് മാസം ആയി ഞാൻ പോയിട്ട് അപ്പൊ ഒന്ന് പോണം വിചാരിക്കുക എപ്പഴും പറ്റൂല ഈ മദരസി സ്കൂൾ മദരസി സ്കൂൾ തന്നെ
ആ
സ്കൂളില്ലെങ്കിൽ മദ്രസ ഉണ്ടാവും ആ ഇപ്പഴിപ്രശ്യം ഒരൊയ്വും നമുക്ക് ഉണ്ടായിട്ടില്ല മാദ്രസോവ്ണ്ടായ സ്കൂളോയ് വ് ണ്ടായില
അള്ളത് ഇപ്പൊ ഈ മുഹറമ്പത്തിന്റെ ലീവ കിട്ടിയല്ലേ ആകെ കിട്ടിയ ലീവ് തമഹറമത്തിന അല്ല അതില്
അപ്പൊ ഇഞ്ഞി എങ്ങനെ ആയാലും ഇപ്പൊ ഒരീസം ഒന്ന് പോയിങ്ങാണ്ട് പോരണം എന്ന് ചാരിച്ചിരിക്ക വെള്ളിയാഴ്ച പ്പോ സ്കൂൾ മാദർസ് ണ്ടാവൂല്ലല്ലോ രാ ആ വ്യാഴാഴ്‌ചത്തെ സ്കൂൾ കഴിഞ് പ്പോ ഇങ്ങനെ - ആഹ ആ അങ്ങനെ വൈകുന്നേരത്തേക്ക് പോര് അ എന്തിലും ചെയ്യണം എന്ന് വിചാരിച്ച് പിന്നെന്താ വേറെ കൊഴപ്പോന്നും ഇല്ലല്ലോ
വേറെ കൊഴപ്പൊന്നുമില്ല ഓയ് വിനനുസരിച്ച് ഇങ്ങനെ വിളിച്ചോണ്ടി
ആ ആയിക്കോട്ടെ ഞാൻ വിളിക്കണ്ട്ട്ടോ ന്നാ ആയിക്കോട്ടെന്ന ശെരി
ഫ്രീ ആവട്ടെ ആ